ന്തൊക്കെണ്ട്?
എന്തൊക്കെയാ ഫുഡ്കഴിച്ചോ സുഖാണോ
അ ഫുഡ് കഴിച്ചീല്ലാ ണ്ടാക്കിവെച്ചിട്ടൊള്ളു
അതെയോ
ആ മക്കളൊക്കെ സ്കൂള് പോയി അപ്പനിഒറ്റക്കാണോ അപ്പൊ പിന്നങ്ങനെ കൈക്കല്ലോവിചാരിച്ച് രിക്കാ അപ്പങ്ങനെ കുള്യൊക്കെ കഴിഞ് വന്നപ്പങ്ങനെ ഫോണട്ത്ത്നോക്ക
മ് മ്
ഭക്ഷണക്കെകയ്ച്ചോ
ആഹ് ഭക്ഷണംകഴിച്ചു.
ഏ മക്കളൊക്കെല്ലേ
ആ ഉണ്ട്ണ്ട്.
എത്രാളുണ്ട്?
രണ്ടാള്ണ്ട്.
അ പഠിക്കാ അ അ എത്രേലാ പഠിക്കിണെ
ഉംമ് അഞ്ചിലും ആറിലും
അ അ ശരി എന്താ സ്പെഷ്യലുണ്ടോ? ആ
മീൻ വർത്തതൂണ്ട്.
അ അ ശരി
ങ്ങള് ഫുഡ് കഴിച്ചിലേ
ഫുഡ് കഴിച്ചീല്ല്യാ ഒണങ്ങനെ കയ്ക്കണം
ഉംമ് ഉം
കുളിക്കണേന്റെ കൊറച്ച്മുന്നേ കഴിച്ചീന്ന് രാവിലെത്തെ അപ്പപിന്നെ വല്ലാതെ കൊറച്ചേരംകയ്ഞ്ഞിട്ടേ ഉം
ഉം ബുക്കൊക്കെ വായിക്കോ
ഞാ ബുക്ക് ഒന്നുപ്പോ അങ്ങനെ വായ്ക്കലൊന്നൂല്ലപ്പൊഇങ്ങനെ ഫോണ് ണ്ടായിട്ട് അ പണ്ടൊക്കെവായിക്കേനി ഇങ്ങനെ
എന്താലും ഒഴിവ് സമയത്ത് ചെയ്യല്
ഒയ്വ് സമയംപറഞ്ഞാങ്ങനെ ഒഴിവ്ണ്ടാവുമ്പം ഫോണ് ട്ക്കും അത്ര തന്നെ അ പിന്നെ വീട്ടിലെപണികളും അങ്ങനായിട്ട് മക്കളൊക്കെ പോയാരെവ് ഇങ്ങനെ ആ... ഹൗസ് വൈഫാണ്
ഉം. ഉം.
വീട്ടിലെ പണികളും അഞ്ചാ കൃഷിയൊന്നുല്ല പച്ചക്കറൊക്കെ ണ്ട് ചെറുതായിട്ട്ങ്ങനെ
ഉം കോഴി ആട് പശു അങ്ങനെ എന്തെലും ണ്ടോ
എടുക്കോയി അധികൊന്നുല്ല രണ്ടു മൂന്നെണ്ണണം ള്ളു ഉ കൊറച്ചൊക്കെ ഉണ്ടായി കഴ അക്ക്ക്കെ ചത്ത് അങ്ങനെ ചൂട ഇട്ട് വേനൽക്ക് നല്ല
ആ
അപ്പറം പണ്ട് അപ്പൊ നാടൻ കോഴികള തല്ലെ മുട്ട ഇടണ്ട അപ്പൊ അടരിക്കണ്
അത അതെ ആഹ ഉം കൂടെങ്ങനത്തെയപ്പം
മരത്തിന്റെ കൂടാ സാധാ കൂട
ഉം ഉം നടെ മൃഗങ്ങള ശല്യങ്ങളൊക്കെ ഉണ്ടാവോ
ഓ നല്ലോണം ണ്ട് കുറുക്കന്മാരും നായ്ക്കളും കോഴിക്കള അലോണം കൊണ്ടോകു
അ അതെല്ലേ
കീടി വരൊ ചെറിയ നല്ലോണം ഉണ്ടാവ ഇപ്പൊ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിട്ടേതോടുടി കാടായിണ് അപ്പൊ ന ലോണം
ഉം
അങ്ങനെ ഇണ്ടാക്കും അങ്ങനെ പോവും ചെയ്യും എന്നാല നമ്മുക്ക് ഇഷ്ടാണ് അങ്ങനെ ഉണ്ടാക്ക്ണേ
അതെല്ലേ ആ
ആ നമ്മടെ വീട്ടിലിങ്ങനെ ഇണ്ടാ മുട്ടക്കെടുമ്പോ മക്കക്ക് കൊടുക്കല്ലോ വിചാരിച്ചങ്ങനെ
ഉം ഉം
ഒരു രസണല്ലോ എന്തായ നമ്മ വീട്ടിൽ എന്തേലുമൊക്കെ ഇണ്ടാണ്
അതെ അതെ
കൃഷിയാലും എന്തെങ്കിലുമൊക്കെ നല്ല കുഴിച്ചിട്ടുണ്ടു ഓ ചക്കി മാങ്ങ ഇവിടെ ഇണ്ടായിന് വീട്ടിലന്നെ ഇപ്പ പിന്നെ മാങ്ങൊക്കെ തീർന്ന് ചക്ക ഇപ്പൊ കൊറച്ചൊക്കെണ്ട് എന്നാലും
ഉം ങ്ങെ വിഭവങ്ങൾ പല ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ടാക്കോ
ചക്ക കൂട്ടാൻ വെക്കും ചക്ക പൊരിച്ചിന് രണ്ടിസം മക്കക്ക് ഇഷ്ടണ് പറഞ്ഞപ്പം ഉം വൈകുന്നേരം സ്കൂട്ടന്നപ്പം
ഉം ഐസ്ക്രീമും പായസം ഒന്നും വെക്കൂല
ചക്കറാണോ
അ
ഉ ഊ
അതെല്ലെ അ യൂട്യൂബ് പറഞ്ഞാ അങ്ങനെ കൊറെേ ആൾക്കാരെ പല പല വിഭവങ്ങളാണ്
ആ ഉം ബുഡിങ്ങ്ങോക്കെ ഇണ്ടാക്കുപൊ
അ അ
അതൊന്നു ഉണ്ടാകെല്ല്യ
അതല്ലെ ഉം
ചക്ക പൊരി ഉണ്ടാക്കിന ഒരിസം മറ്റേ മഴ പഴം പൊരിക്കണായിരി
ഉ ഉ ഉ
പെട്ടെന്ന മക്കക്ക് എന്ത് ചക്കപൊരിണോ
ഉം ഉം
ഇത അറിഞ്ഞാ പിന്നെ വാണ്ട
ആ
അറിയരുത് എന്നാ പിന്നെ അങ്ങനെ തിന്നോളോ
അതെല്ലേ ആഹ്
ഉം ഉം
അങ്ങനെ അറിയാതെ വരാന്ന്പ്പ കയിഞ്ഞിട്ട് പറയും അതാണ് എന്നൊക്കെ
എന്താണ് എന്തെങ്ങക്കൊരു എന്താ ഏത് പണി എടുക്കുമ്പോഴ അങ്ങനെ ഒരു ഇഷ്ടോല്ല പോലെ തോന്നുന്ന അങ്ങനെ എന്തെലും വീട്ടില് ജോലി ചെയ്യുമ്പോ ഒരിഷ്ടം തോന്നൂലെ നമുക്ക് ഈ പണിക്കുമ്പോളാണ് അധിലൊരു ഉം അങ്ങനെ എന്തേലും ഉണ്ടോ
പണി പറഞ്ഞപ്പ ഞമ്മളെ പണിന്നെ കുക്കിങ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് അത് രണ്ടും നമ്മുക്ക് നിർ നിർബന്ധാണ് അപ്പൊ അതങ്ങനെ എടുക്കും ഇഷ്ട്ടില്ലായ്മല്ല അങ്ങനെ എടുക്കും
ഉം ഉം ഫുഡിലൊക്കെ എങ്ങനെ ഇഷ്ടണ്ട
ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാ നമുക്കൊരു താല്പര്യം ഉണ്ടാവണം പിന്നെ സാധനം വേണം അപ്പൊ അങ്ങനെ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ മക്കക്കൊക്കെ എന്തെ കടികളോക്കെ സാധനൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഇണ്ടാക്കും ഉം ട്ടാണ് ചില സമയത്തൊക്കെ
ഉം സ്പെഷ്യല് എന്താ കുട്ടിയക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കണെല്
ഓള്ക്ക് ഇങ്ങനെ പഴം പഴ നേന്ത്ര പഴൊക്കെ ഉണ്ടായ അയിനോടെ ഉന്നക്കായ അങ്ങനൊക്കൊണ്ട് അങ്ങനത്തെക്കെല്ലാ ഇഷ്ട ഉം അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാക്കും ഉം അതൊക്കെ ഉണ്ടാക്കുണ്ട് തേങ്ങോക്കിട്ടാണ്ട് ഉം
ആഹ് ആഹ്
നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയലും രസവാണല്ലോ പഴം നേന്ത്രപ്പഴം വാട്ടിയാലും
ഉം
ചില സമയത്തൊക്കെ പഴം നല്ലോണം വില കുറവുണ്ടാപ്പോ നല്ലോണം കൊണ്ടുവരും അപ്പങ്ങിനെ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഇങ്ങനെ സ്കൂളിട്ട് വരുമ്പോ കൊടുക്കും അങ്ങനെ
പിന്നെ എന്തൊക്കെയുണ്ട്
വേറെന്താ അവിടെ മക്കളൊക്കെ വരുമ്പോ നിങ്ങളെന്താ ഇണ്ടാക്കല് സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുവോ
പരിപ്പുവടയാണ് അത് പിന്നെ ഉണ്ടാക്കാനൊക്കെ റെസിപ്പി സിമ്പിളാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടന്ന് തോന്നുള്ളൂ പരിപ്പടോക്കെ അങ്ങനെ വല്യ
അയ് എന്തുകൊണ്ട ഉണ്ടാക്കല് കടലനോടോ
അല്ല നമ്മള പരിപ്പുവടക്കുള്ള ഒരു പരിപ്പുണ്ടാവും അത് കടെൽ വാങ്ങാൻ കിട്ടും ഇനിപ്പോ കറി പ പരി പ്പായാല് ടേസ്റ്റിന് ഒല്പ്പം അങ്ങോട്ടും ഇങ്ങട്ടും ചേഞ്ച് ഉണ്ടാവുന്ന് മാത്രം
ആഹ്
ഉം അതും വെള്ള കുതിർത്തിട്ടിട്ട് അയിക്ക് മസാലയും കറിവേപ്പും മുളകൊക്കെ ഇട്ട്
ആഹ് അത് ശരി പിന്നെ എങ്ങനെ വട്ടത്തിലാക്കൊ
ആഹ് പിന്നെ കൈയില് കൈയില് ലേശം എണ്ണയൊക്കെ പൊരാ
ആരെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ഉണ്ടാക്കൂലേ എനിക്ക് മധുരവുള്ള കടികളാ ഇഷ്ടം മക്കൾക്ക് ഇഷ് ട എരിവാണ് എന്നാല് എനിക്ക് നമ്മുക്ക് ഇഷ്ട്ടോള്ളല്ലേ നമ്മള് ഉണ്ടാക്കാറുള്ളു
അങ്ങനെക്കെ പിന്നെ പയംപൊരി അങ്ങനെ പലതുവോക്കെ ഉണ്ട
ആ പഴംപൊരി ബ്രെഡ് പൊരി അങ്ങനെ ണ്ടാക്കും മക്കളന്ന നോമ്പിനൊക്കെ സമൂസ എനിക്ക് ആ സമൂസ ഇഷ്ടല്ല പഴംപൊരി ഒന്നു ഇല്ലെങ്കിലേ ഞാൻ എടുക്കുള്ളൂ അങ്ങനെ ഇനിക്കിഷ്ടം അങ്ങനെ മധുരത്തിന്റെതാ ഐറ്റംസ് ആണ് പക്ഷെ മക്കൾക്ക് മറ്റതാണ് ഇഷ്ടം നോല്ക്കും വേണ്ടി ഉണ്ടാക്കും ചിലപ്പോക്കെ ഉ കടലറ്റോ അങ്ങനെയൊക്കെ
ഉം ഉം
ഇതക്കെറോ ഇഷ്ടാണല്ലോ ഏരും മധുരം അപ്പ അങ്ങനെന്നെ എന്തെങ്കിലും അപ്പങ്ങളൊക്കെ ഉണ്ടാക്കും കുക്കറപ്പൊക്കെ അവിടൊക്കെ ഉണ്ടാക്കണ്ടണ്ട്
ആ ഇവിടെ ആ അതിന്റെ പേര് കലത്തപ്പം ന്നാ പറയാ ഇവിടെ
കുക്കറിലാണ് ഉണ്ടാക്കല്
ആ കുക്കറിലാണ്
ആ അത് എടക്ക എടക്കൊക്കെ ഉണ്ടാക്കും എളുപ്പം നോക്കി
ആ ആ
എന്തെങ്കിലും എന്തിലൊക്കെ ഉം അങ്ങനൊക്കെ ഉണ്ടും അതിന് നമ്മക്ക് നമ്മളെ പണിയെടുക്കല്ലോ അടെ കുക്കർക്ക് പാർന്ന് എളുപ്പമാണ് ഉണ്ടാക്കാൻ അങ്ങനൊക്കെ ഉണ്ടാവും അതല്ല ഇല്ലല്ല ഉറങ്ങാനൊന്നും ടൈം ഇല്ലല്ലോ സമയം ഇങ്ങനെ പോണ്മ്ല് ഇങ്ങനെ ഇരിക്കും അ വിളിക്കാനോ ണ്ടുമ്പോ പിന്നെ സമയല്ലല്ലോ ഉറങ്ങ നെന്നും മക്കള് ന്നാ പിന്നെ ഫോണ് തരോ തരോ ചോ അ അപ്പൊ ഒൽ വെരോളും ഇങ്ങനെ അതേപേലെ കുത്തിരുക്കും കുറച്ചുേരം
ഹും നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടോ നാട്ടി
നാട്ടിലാ
ആ
അവര് രാവി വൈകുന്നേരൊക്കെ ഇങ്ങള്തോ
പുറത്താണ്
ഏ ഇവിടെല്ലല്ലേ നിങ്ങൾ സ്വന്തം വീട്ടിലാ
ആ സ്വന്തം വീടാ
ഏ എത്രായി കൂടിയിരുന്നിട്ട്
ഇതാ ഇപ്പൊ കൊറച്ചായെള്ളൂ
ഉം
അപ്പൊ അയിന്റേതായ കുറച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്ത് പോയതാ ഫസ്റ്റ് പോ
ആ അയ് ശരി വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞതാ
ആ ഒരേ ഏകദേശക്കെ കൊറെ ഏകദേശം കഴിഞ്ഞതാണ്
ആ അയ് ശരി മോള്ണ്ടോ അടിമോളൊക്കെ
അല്ല മോഹളൊന്നുല്ല ഒറ്റ ഒറ്റ ഇ തന്നെയള്ളൂ
ആ അയ് ശരി
മറ്റേ കോണി മോള്ക്ക് ഇട്ട് വെച്ചേക്കണു അവിടെ റൂമും കാ സെറ്റ് ആകിടില്ല
ആ അയ് ശരി ഇഞ് വേണമെങ്കി ഇ ടുക്കാമതില്ല ഞങ്ങളും അങ്ങനെ ആദ്യം പ്പ അന്ന് ഇല്ലേയ്നി മോളൊന്നും
ഉം
പിന്നെടുത്തതാ ഇടുത്തിട്ടോ ഇപ്പോൾ പണി കഴിഞ്ഞില്ല അട കെട്ടണ് എന്നാലും കൊറെേ പണിയുണ്ട് പ്ലംമ്പിങ്ങ് വയറിങ് അങ്ങനൊക്കെ
ആഹ
ഒറ്റടിക്ക് എടുക്കാ ഞാൻ പിന്നെ അടങ്ങനെ കടക്കും.
ആഹ ആ
പിന്നെ അങ്ങനെ നമ്മുക്ക് കയ്യും വേണം സാമ്പത്തികമായിട്ട്.
അതെ അതാണ്
അപ്പൊ പിന്നെ ഇപ്പ ഏകദേശംക്കെ ആയി തോടൊന്നില്ല തോട് പോഴൊന്നല്ല കിണറുണ്ട്
ഉം വൈള്ളൊക്കെ ഉണ്ടാവലേ അത്യാവശ്യം.
ഉണ്ട് പിന്നെ ഇവിടെ മറ്റേ വെള്ളംണ്ട് പൈപ്പ് വെള്ളം.
ഉം ഉം
അതെടുക്കും വേനൽക്കൊക്കെ എടുക്കും. ഇപ്പ എടുക്കല്ല മഴ മഴ കിണറ്റ നല്ലോണണ്ട് നല്ലോണംന്ന നിറഞ്ഞണ് ഉ വേനൽക്ക് പിന്നെ അലോണടും അത് അപ്പൊ പിന്നെ കിണറ്റില അങ്ങനെ നമ്മള് അലക്കാനൊക്കെ എടുക്കുമ്പോ അധികം കുറയൂല കണുറ്റൽ അങ്ങനെ ഇണ്ടാ ഇല്ലല്ല ഒക്ക അലക്കല കല്ലമ്മല്
ഹം ഉം
ന ഹൈക്കോട്ടോ സമയ
ആഹ ഓക്കെന ശരി